ഹലോ
കേക്ക്ന്ന്ണ്ടോ?
ആഹ് കേക്ക്ന്ന്ണ്ട് എന്തൊക്കെയാണ് വിശേഷം? ഓഹ് സുഖാണ്. എന്താ നിന്റെ വിശേഷം?
നല്ല വിശേഷം. അല്ല സോറി അല്ല.
സുഖല്ല്യ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ? ഉം എന്താ സ്പെഷ്യൽ?
ഞാനാശുവത്രീലല്ലേ? അപ്പോം. ഉം അപ്പോം സ്പെഷലൊന്നങ്ങ അല്ല. വീ ട്ട്ന്ന്ണ്ടാക്കി കൊണ്ടോന്ന്
ഓഹ് ആഹ് അങ്ങരെ ഓഹ്
ക്ഷേ ഞാൻ വിചാര്ച്ച ഫുഡല്ലേനു
എന്തേര്ന്നു?
ഞാൻ വിചാരിച്ച് മന്തി ആയിരിക്കും. ചിക്കൻ വാങ്ങണംന്നോക്കെ പറയിണെ കേട്ടിനി അപ്പോ ഞാൻ വിചരിച്ചു മന്തിയായിക്കും. പക്ഷേ ഇവടെ വന്ന് തൊറന്ന് അല്ല അവടെ വന്നിട്ടല്ല. ഓരന്ന് വിളിച്ച് പറഞ്ഞിനു. ഉം ഉം ഉപ്പേരിയും ബീൻസ് യാ യാ
ഉം ഉം ഓക്കെ അങ്ങനെയൊക്കെ
ഉം, ആടെന്താ
ഉം ഇവിട്ടെ ന്താ സാമ്പാറും
പിന്നെ
ആഹ്, ഇന്ന് എന്റെ വീട്ടില് ഉച്ചക്ക് സാമ്പാർ ആയിരുന്നു.
ആഹ്, ഉം അങ്ങനൊക്കെ, ആഹ്, മീൻ പൊരിച്ചതും പപ്പടവും, അങ്ങനെയൊക്കെ എന്നിട്ട് നാളെന്താ ഡ്രസ്സ് ഇടണെ കോളേജ് ക്
നാളെ നാളെ ഉം ആഹ് നാളെ. എന്ത പറ
നാളെ കോളേജ് ഡേ ആണല്ലോ? അപ്പൊ നമ്മള് കുറച്ച് വെസ്റ്റേൺ ലുക്ക് വേണ്ടേ?
ആഹ്
എന്തന്ന്
ഞാൻ സാ സാരി
സാരി ഉടുക്കാനാണോ?
അതെ
ഏ സാരി ഉടുക്കാനൊക്കെ അറിയോ?
ഓ
ഉം എനിക്കൊന്നും സാരി ഉടുക്കാനറിയില്ല.
ദേ, ഞാനീ കഴുത്ത കൂടെ ഇടേണ്ട ചെലപോ കാലിനുള്ളികൂടെ ഏരീക്കും ഇട.
എനിക്ക റിയൊന്നില്ല. പിന്നെ ഓണത്തിനൊക്കെ അല്ലേ ഉടുക്കല് അപ്പ അങ്ങനെ അറിയണല്ലേ? പിന്നെ, വീടിന്റെ അടുത്തൊരു ചേച്ചി ഉണ്ട്.
ഉം
ആഹ്, ചേച്ചി ആണ് അധികം ഉടുത്തു തരല്. ഉം
അങ്ങനെയ ല്ലേ ആഹ് എനിക്കും സാരിയോ ന്നും ഉടുക്കാനറില്ല. ഞാൻ പിന്നെ ഇങ്ങനെ നമ്മ യു യൂട്യൂബൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഓണത്തിനൊക്കെ. അല്ലാണ്ട ഒന്നും ഉടുക്കില
ഉം
ഉം ഉം ഞാനൊരു ബ്ലാക്ക് ടോപ്പും ബ്ലാക്ക് ജീൻസും ഇട്ടാലോന്ന്, ആലോചിക്കുന്നുണ്ട്.
ഏഹ്.
ഉം, ഉം
എത്ര മണിക്കാ വരിയാ.
ഞാനൊരു ഒമ്പത് മണിക്ക് വരാം.
പന്ത്രണ്ട് മണിയോ?
ഒൻപത് മണി.
ആഹ്.
നീ എപ്പൊഴ എത്തുക? ഞാന് ആഹ് ഞാൻ ബസിലെര്ണ്ട്.
ഉം.
ഇജ്ജെങ്ങനെ വെര്ന്നേ?
ഞാനും ബസ്സിലെന്നെ.
ആഹ് അതെതെ. അതേതെ. ഉം അപ്പ നിന്റെ റൂട്ടിലൊക്കെണ്ടോ പ്രിയദർശിനി?
ഏഹ് ഇന്റെ. ന്റെ ആ റൂട്ടിനില്ല പക്ഷെ ഒരു രണ്ട് കിലോമീറ്റർ വന്നാ കിട്ടും.
ആഹ് എനിക്ക് നിക്കു അതെ ഒരു മൂന്ന് കിലോമീറ്റർ വന്നാലാണതൊക്കെ കിട്ടുള്ളൂ. ഉം. ഉം ങ്ങനെ.
രണ്ട് കിലോമീറ്റർ വന്നി്ട്ട് ട്ട് പിന്നെ നടക്കണംട്ടോ മോള്ലേക്ക് നടക്കണം എന്നാലേ കിട്ടുള്ളൂ. അപ്പൊ ഒരു മൂന്ന് മീറ്റ്റ് എല്ലാത്തിനും കൂടി
ആഹ് ആ ഹ് അങ്ങനെ. പിന്നെ എങ്ങനെയണ്ട് ഹോസ്പിറ്റല്ത്തെ വൈബ്?
അടിപൊളിയെന്നെ. ഇല്ല കൊഴപ്പൊന്നുല്ല എന്താ വച്ചാല്.
ഇണ്ടോ?
ബോറടിക്കിണ്ടോയ്ച്ച ഏഹ് ഓക്ക് വേദന പിന്നെ ഞാനൊറ്റക്കായി അത് വരെ കൊഴപ്പൊന്നുംല്ലായ്നു ഏതായാലും പിന്നോള്. ഓള് കരയാനായി പിന്നെ ഗുളിക കുട് റ്റ് വേഗോ ആട്ക്കെത്തി പിന്നെ നിന്നെ വിളിക്ക്ന്ന്‌ എന്തിനാണന്നറിയുമോ
ഉം.
ഓളെ ഭർത്താവ് വന്നപ്പം.
ഉം.
ക്ക ഒ പ്രൗണ സ ബാഗൊക്കെ കൊണ്ടുവന്നില്ലേ അപ്പതെടുത്തൊടുക്കൻ വണ്ടീറ്റെന്നെ വിള്ച്ച്.
അഹ് അയ്ശെരി.
ഓളെല്ലു കയിച്ചിന് ഞാൻ പറഞ്ഞണ്ട് ഇനി ഞാ തിന്നുമ്പോ ന്നോട് ചോയിക്കരുത് ന്ന്.
ബ്രൗണി എങ്ങനെ ഇ ണ്ടാക്കിയതാ?
ഉം ഉം.
ആഹ് ആ അതെ.
ഉം.
അങ്ങനെ ഈയ്യ്‌ എന്തേലും കുക്കെയ്യോ?
ഞാനോ? ഉം.
കേക്ക് ഇങ്ങന് ത്തെ ബ്രൗണി അങ്ങത്തൊക്കെ കുക്കെയ്യോ?
ഉം.
ആഹ് ഞാന് മറ്റ യൂട്യൂബ് നോക്കിറ്റെക്കെ ഞാണ്ടാക്കും കേക്കൊക്കെ.
ഏഹ്
ഉം പക്ഷെ രസംന്നുംണ്ടായില്ല ചെല്പ്പോ നല്ല ടേസ്റ്റ്ണ്ടാവും ചെല്പ്പൊ കൊ വില്ലേ ചെലപ്പോ കാണാൻ ലുക്ക്ണ്ടാവും പക്ഷെ ടേസ്റ്റ്ണ്ടാവില്ലാ. ചെലപ്പോ കാണാൻ ലുക്കൊന്നും ഉണ്ടാവില്ലാ പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും
ഉം
ഉം പിന്നെ അയിനങ്ങനെ നിക്കലില്ലാ ഇപ്പം കൊറച്ചായിട്ട് ഒന്നൂല്ലാ വെറുതെ സാധനം കേട് വെര്ത്തണ്ടല്ലോ അതോണ്ട് അങ്ങനെ പിന്നെ എന്തൊക് ക്കെയാണ്ടാക്കാ എന്തേലും ഇണ്ടാക്കാനറിയോ
അങ്ങനെ ചോയിച്ചാല്
ഉം
അങ്ങനെ ചോയിച്ചാ ഇൻക്ക് അങ്ങനെ ഒന്നും പറയാനില്ലാ
അതായത് ഞമ്മള് കണ്ടോ ഇഷ്ട്ടള്ള കറി അങ്ങനൊക്കെ ഇണ്ടാക്കില്ലേ
ആഹ് അങ്ങനെയൊക്കെ ഇണ്ടാക്കി ക്കും പക്ഷെ ഞാനങ്ങനൊന്നും ഇണ്ടാക്കൂല്ലാ ഇണ്ടെങ്കിലും ഞാൻ ഇന്നിട്ട് മ്മാനോട് പറയും അപ്പൊ ഇന്നോട് പറിയും മാണേ ഇണ്ടാക്കിക്കോ
ഉം
ഇണ്ടാക്കാൻ കേറിയാ പിന്നെ അവിടെ എന്തെങ്കിലൊക്കെ ഒര് പണി ഇണ്ടാവും ആപ്പ പിന്നെ ഞാൻ അങ്ങനെ ഇണ്ടാക്കലില്ലാ
എന്തേലൊക്കെ അതെ ഞാ
ഒന്നുല്ലാണ്ട് വ വൈന്നേരെക് ചായകുടിക്കാൻ വന്നാ ഒന്നുല്ലെങ്കില് അപ്പൊ എന്തെങ്കിലൊക്കെ കടികള് ഇണ്ടാക്കും
ആഹ് മറ്റേ നോമ്പിനൊക്കെ ഇണ്ടാക്കണ മാതിരി
ആഹ് അത്രക്ക് വെൽതൊന്നും ഇണ്ടാവൂലാ എന്നാലും ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണൂല്ലേ മുട്ടല്ലാണ്ട് ഇണ്ടാക്കാ അങ്ങനെ ഇല്ലാണ്ട് ഇണ്ടാക്കാ അങ്ങനെയൊക്കെ കാണല്ലോ ആഹ് ബ്രെഡ് ഉരുളക്കെയങ്ങ് അങ്ങനെയൊക്കെ ഇണ്ടാവല്ലോ അങ്ങനെണ്ടാക്കും
ഉം
ചെലപ്പം നന്നാവും അതന്നെ ചെലപ്പോ നന്നാവും ചെലപ്പോ ഒന്നും ഉണ്ടാവൂല്ലാ അങ്ങനെയെക്
അങ്ങനെ ഉം ആഹ് ഞാനു അതെ അങ്ങനെ അല്ലറ ചില്ലറ സ്നാക്സ് ഒക്കെ ഇണ്ടാക്കും സമൂസ ഇണ്ടാക്കും പിന്നെ എഗ്ഗ് പബ്സ് ആഹ് അതല്ലേ ഞാൻ പറയാ
ഉം
ആഹ് പിന്നെ
എ
ഏഹ് സമൂസേടെ ഷീറ്റ് വെച്ചിട്ട് പപ്പ്സ് ഇണ്ടാക്കും ക്കും പിന്നെ കട്ലൈറ്റ് ഒക്കെ ഇണ്ടാക്കും അതൊക്കെ നല്ല ടേസ്റ്റാട്ടോ എപ് പിന്നെ ചിക്ക കാര നമ്മള് എന്താക്കിയാലും രസംണ്ടാവല്ലോ അങ്ങനെ ടേസ്റ്റാണ്
മസാല ഇക്ക ഇടും ബാക്കി ഞാൻ ചെയ്യണട്ടോ
ആഹ്
ഉ ഉം
അങ്ങനെ പിന്നേ
ചോറൊന്നും വെക്കൂലാ
ഏയ് ചോറിനിക്കറിയൂല്ലാ പക്ഷെ ഞാൻ കറിയൊക്കെ വെക്കു എടക് ക്കെ എങ്ങനെ ഇമ്മക്ക ഇങ്ങനെ പറയുമ്പോ ഏ മറ്റേ പച്ചക്കറൊക്കെ വെക്കും
ഉം
പിന്നെ ഉള്ളിക്കറി എഗ്ഗ് കറി അങ്ങനത്തൊക്കെ അങ്ങനത്തൊക്കെ വെക്കും രാവിലക്കത്തൊക്കെ വെക്കും ഉം പിന്നെ എന്നിട്ട് പറയൂ ഇവിടെ ഇമ്മയുണ്ട് ഇപ്പയുണ്ട് താത്തയുണ്ട് അനിയനുണ്ട്
ഉം
അവിടെൊക്കെ ആഹ് ഉണ്ട്ണ്ട് ഒരു ഉം കുട്ടിണ്ട് ആഹ് അവിടെ ആരക്കെള്ളെ
ഞാന് ഇപ്പ ഇമ്മ അനിയൻഏ പിന്നെ ഇമ്മമ്മ
ആഹ്
ഉം
ഉം മം അവൻ ഒമ്പയില്
ഉം
ഉം
ആഹ്
ഉം ഇട്ടെ
ഇപ്പാ കന്താ പണി
ഇപ്പ ഗൾഫിലാണ് സൂപ്പർ മാർക്കറ്റില്
ആഹ്
ഉ അൻ്റെ പ്പാ ക്കാന്താ പണി
ഡ്രൈവർ
ആഹ് ആഹ് എവിടെ ഗൾഫിലാ
ഉ ബടാ
ആഹ് ആഹ് ഉം ശരി ആഹ് അപ്പം അങ്ങനെയൊക്കെയ അപ്പം ഇനി എന്നാപ്പോ ഇവിടുന്ന് പോവുവോ ഹോസ്പിറ്റലിന്ന്
നാളെ പോകും നാളെ വിടും
ആഹ് ആഹ് അയ് ശരി ഉം പിന്നെ റെസ്റ്റ് ആവല്ലേ കൈ മെത്തെ
ആഹ് എങ്ങനെ
റസ്റ്റ് ആാവൂലേ പിന്നെ കയ്യ് തീനെ അറസ്റ്റ ആവുല്ലേ ഉം ഉം
ഉം
എന്നിട്ട് പറയൂ പേഷ്യന്റ് എന്നിട്ട് ഫുഡ്ക്കെ കഴച്ചി കഴിഞ്ഞോ
ഓ
ആഹ് ആഹ് അപ്പൊ ഇയ്യും ആ ഇയ്യും പേഷ്യന്റും മാത്രൊള്ളോ അടെ
യെസ്
ഓക്കെ ന്നാ ശെരി ട്ടൊ ഇത്ക്കൊരു കോള് വെര്ണ്ട് ഓക്കെ ഉം ഉം